ഹലോ?
ഉം കേൾക്കണ്ടോ?
കേൾക്ക്ണ്ട് ന്തൊക്കെണ്ട് വിശേഷം.
സുഖായിട്ട് പോണ്. നല്ല മഴ
ഉം ഉം ഇവിടെ ഇണ്ട് നല്ല മഴ പ്പൊ മഴ പെയ്തോണ്ടിരിക്കാണ്. പയ്ച്ചങ്ങന്ന് ഇത ഇര്റ്റ്ടി വന്ന്ണ്.
ആഹ് അതെപ്പൊ പെയിണുണ്ട്ടെേ നല്ല സ്പീഡ് പെയിണുണ്ട്പ്പൊ സ്കൂളൊക്ക കൊണ്ട് പായിന്ന് ചെറുതിനൊക്കെ. ഉം ഉച്ചേരെ ഉള്ളു ന് പറഞ്ഞുങ്ങാണ്ട് മെസ്സേജ് വിട്ടു ടീച്ചറെ അറിയാം. ഒന്നരക്ക് വിടുന്നൊക്കെ പറഞ്ഞേക്കണ്ടേ കൊപ്പ പറഞ്ഞിട്ട മയന്റെ അത് ആഹ്
മഴ നല്ല മഴതാ പൈതുകൊണ്ടിരിക്ക്ണ്ട്. ഉ
പിണല്ല ല്ലേ
ഇ ആറ് മണിക്കുള്ള രാത്രിയേ ഇണ്ടല്ലോ മഴ നല്ല മഴ. നല്ല മഴ പെയ്യണ്ട് രാത്രി. ഹ് രാത് ആഹ് ആ ശരിയല്ല ഉള്ള ഉള്ളക്ക് അറിയില്ലെയിന് ഉം ഉള്ക്. ക്കേ ഉള്ളക്ക് എന്തായാലും അറിയില്ല ഫാൻ ഇട്ടാ ഒന്നും അറിയില്ല. പക്ഷെ ഞാനിവിടെ കുട്ടിയൾ എണീക്കും. മൂത്ര ക്കെ ചെറിയ കുട്ടിയളാണ് അപ്പോ മൂത്രയിക്കാൻണിക്കുമ്പോ. ഓലോ ഒയിപി നമ്മള് ഡോറ് തുറക്കുമ്പോളേക്കാരം മഴ എങ്ങനെ ഊക്കില്.
ആഹ് ആഹ് അത്.
ഏതായാലും പ്രശ്ന ഇടി മിന്നലൊന്നും ഇല്ലാതിരിക്കട്ടെ എന്നുള്ള പേടിയള്ളൂ.
യപ്പൊന്നും ഉണ്ടായിട്ടില്ലല്ലേ മഴങ്ങനെ പോയുന്ന്ല്ലാതെ എന്ന അങ്ങനെ അടിപ്പിച്ചു. മഴ പെയ്തിട്ടുന്നും ഇല്ലല്ലോ അറയോ.
ആഹ് എവിടെന്നാണ് നല്ല മഴ പെയ്ത്ണ്. ഇടിയും ഒക്കെ വോടി ഫാന് ഉള്ളക്കൊക്കെ തറ തീപ്പൊരിക്കെ പാറിയാണ്ട് ഞങ്ങ് ഇങ്ങനെ ഇവിടെ കെടുക്കെനി അങ്ങനെയൊക്കെ ആയ ഇതും ണ്ടായിന്.
അപ്പ പേടിയാലേ നമക്ക് മഴ പെയുമ്പോ തന്ന പേടിയാലേ?
മഴ പെയ്യന് എനിക്ക് അതാണ് ഇപ്പൊ ഇടി മഴ പെയ്താല് നമ്മള വിടെ പ്രശ്നല്ല ചലോടത്തൊക്കെ ഇന്നലെ കണ്ടില്ല ഇപ്പൊ വയനാട്ടിലൊക്കെ? ആ എന്താ എത്ര ആളെ ജീവനും ഇതൊക്കെയാണ്. ആഹ്
സ്റ്റാറ്റസ് കണ്ടീനി ആ അതാണ്ത് ലെ പിന്നെ വാർത്ത ഇപ്പോ കുറച്ച് ദിവസായിട്ട് നോക്കലില്ലേ ഇപ്പോരോ തിരക്കായതോണ്ട് ഐക്ക് പോകലില്ല. ആഹ് അപ്പരാ സ്റ്റാറ്റസ് ഇന്നലങ്ങനെ കണ്ടു ഞാൻ വിചരിച്ച് ഇഞ് എന്നതെങ്ങിലും ആണാവോ എന്നൊക്കെ കരുതി ക്ണ്
അല്ല ഇന്നലെ അല്ല ഉരുൾപൊട്ടല് നമ്മള് വയനാട്ടിൽ ഉണ്ടായിരുന്നുലോ?
ന്തക്ക്ണ്ലെ ഏഹ്? അല്ല അമ്മളീ ന്യൂസൊക്കെ കേൾക്കുമ്പഴാ നമ്മക്ക് പിന്നെയു അതക്കെ അറിയുള്ളൂ അറേല്. അല്ല അമ്മള് ഈപ്പേ ഇബ്ടെ ഇരിക്കുമ്പോ അതൊന്നു അറിയണില്ലല്ലോ അറയേ. അയ്ശെരി. ഏഹ്, അങ്ങനെ ഇണ്ടായിക്ക്ണ്ല്ലേ?
അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുമ്പോ പേടിയാണ്. മയ പെയ്യണൊക്കെ നല്ലതന്നെയണ്. വെള്ളം മാണ്ടേ?
ഉം പശ്ശെ മയ അമ്മക്ക് ശല്ല്യാവാനും പാടില്ല. ഇല്ലാഞ്ഞാലും ബുദ്ധിമുട്ടാണ് ഇണ്ടായാലും ഗതിഗറി കാരണം മാതിരിയാണ്.
ഊം. ഇങ്ങളാടെ വെള്ളത്തിനൊക്കെ പ്രശ്ണണ്ടാവൽണ്ടോ?
ഏഹ് വെള്ള ഏഹ് അങ്ങൻത്തെ ഇതൊന്നുല്ല്യാ. ഇമ്മളട്ത്തൊന്നു അങ്ങനെ ഇണ്ടായിട്ടില്ല ഉം. പിന്നെ തോടോ ക അങ്ങനൊന്നു ഇല്ലാത്തതൊണ്ടേയ്. വെള്ളം നർഞ്ഞ്ക്ക്ണ, അല്ല തോടുകളൊന്നും അട്ത്തില്ലാത്തതൊണ്ടെയ് അങ്ങനെ വള്ളം കേറി. ബുദ്ധിമുട്ടൊന്നുണ്ടാവില്ല്യാറിയാ.
ഉം ഞങ്ങവ്ടെ വെള്ളം കേറും അങ്ങനെ പാടും തോടൊക്കെ ആഹ് തറവാടിന്റെ അടുത്തൊക്കെ നല്ല തോടൊക്കെ വൽ ല്ല ല്ല്യ പാടാണ്. അപ്പൊ ഈ വയലുകളൊക്കെ നല്ലോണണ്ട്. അവ്ടെ ആ ഭാഗം, അപ്പൊ അത് നർഞ്ഞാണ്ട് ഇങ്ങനെ
ആഹ് അങ്ങനെ ആകുമ്പോ വെള്ളം ഒന്നായിട്ട് മൂടൂലേ? ആഹ്. പശ്ശെ കാണാൻ രസാണ്.
കാണാൻ രസാണ്. അപ്പെല്ലാരും വെരും. ഒര് പ്രാവ്ശ്യം ഇവടെ ഒര് കുട്ടി മെരി ച്ച് പോയ്ണ്. കാരണം വെള്ളം നർഞ്ഞ് ഇര് ക്കുമ്പോ റോട്ടിന്റെ മോ മുകൾന്ന്
ഏഹ് ഏഹ്.
ച്ചാ ആ കുട്ടിനെ രണ്ട് ദിവസം
യാഹ്.
കഴിഞ്ഞേരേ കിട്
ക്യാ
അറിയാണ്ട് ഒയ്ക്ക്ട്ട് ചാടിയതേരിക്കു. പാഠത്ത്ക്ക് ചാടിയാണ്ട് ഒയ്ക്ക്ല് തോട്ടിലൂടെ ഒയ് കിയാണ്ട് വേറെ ഏതോ പുഴയിലെത്തീണ്. ന്ന പാട്, അയിന് മാത്രം ശക്തിയായ്റ്റ് റോഡും തോ ടും പാടോം ഒന്നായ്. അയ്നെയ് ഈ സൈഡ്ന്ന് വെള്ളം ആ സൈഡ്ക്കാ അയാണ്ട് തോട്കൾല് എബ് അത് തി ക്കില് വെ വെള്ളം വന്നിണ് തോട്കൾല്. ഉം അപ്പൊ അത് നർഞ്ഞപ്പോ പാടത്ത്ക്ക് വെരും. പാടത്ത്ത്തെ ശക് ത്തിയായിട്ടുള്ള ഇതില് അയാ അയിലാ ഒഴ്ക്കില് പെട്ടതാണ്. ഒ ഓവൊക്കെ ഇണ്ടാവല്ലോ ഈ റോഡില് രണ്ട് സൈഡ്ക്കും പാടണ്ടാവുമ്പോ.
ആഹ് ആഹ്. ആഹ് ആഹ് ആഹ് അങ്ങൻത്തൊട്ത്ത് ഒയ്ക്ക്ണ്ടാവും ചെയ്യും. ഉം ആഹ് ഏഹ്. ഉം ഉം.
ഏതാലും അല്ലാഹ് അയിന്റെ ആയ്സ്സ് അങ്ങനേണ് കണക്കാക്കിയത്. അപ്
അതന്നെ അയിനൻ കണക്കാക്കിയ പോലെ വെരും ഉം അതന്നെ ന്നാലും. പേടിയാണ്റ്യാ നമുക്ശ്രദ്ധിക്കും മണാണും പ റയാ നിനക്കെന്ത് സംഭവിച്ചാലും ആഹ് ഷോക്കൊരോ വീധിയാണ്. ബ്ടെ എടുത്തൊന്നുല്ല്യാ ഇണ്ട് കുട്ട്യാളെ കൾ ഉം എത്താ ഉം ഇന്തിനൊക്കെ പോകും ന്നീന്താനൊക്കെ പോകുംട്ടോ. ന്നാലും പേടി പ്പ പറഞ്ഞ എന്താ പറയാ നീന്ത പഠിക്കണന്നാ ശെരിയാണ് പഠിക്കുംമാണം എന്നാലും ന്നമുക്കൊരു പേടിയല്ലേ പറഞ്ഞെ കേക്കുമ്പളൊ
ഏഹ് നീന്താർഞ്ഞാല് ന്നമ്മളെ ഇതെങ്ങനെ അറീല. ആഹ് കുട്ടിക്കൊക് ഉം ആ കുട്ടിയൊക്കെ അലോം നീന്തി അലോം പോവൊക്കെ ചെയ്യും അങ്ങൻ ത്തൊരു കുട്ടിയേനി.
അയിന്റെ മരണ അങ്ങനെ ആവും
അയിന്റെ ആയ്സ്സ് അള്ളാ അങ്ങനെയ്ക്കാരം കണക്കാക്കിം ഉം നമ്മളവിടെത്ത് ചെയ്യലല്ലോ അവിടെ എത്തല്ലോ ആഹ് ഇതാവുമ്പോ? ചെക്കന്മാര് ഒന്നായിട്ട് ഇതാക്കിയേന്നെ ണെയ് അള്ളകാക്കട്ടെ
ത്ത്
കുട്ടി നോ കുട്ടിയെ ളൊക്കെ സ്കു എത്താറയ സ്കൂള്പോയോ
ആഹ് സ്കൂ ആസ്കൂള് പോ യിക്കാ അഹന്നെ പ്പോ ചെറ്തിനിപ്പന്ന് ഒന്നരക്ക് വിടും ന്നറ്ഞ്ഞ് മെസ്സേജ് ട്ട് ടീച്ചറെ മയ ആയതോണ്ട് ഒന്നരക്ക് വിട്ണ്ട് റ്ഞ്ഞ് മെസ്സേജ് വിട്ട്ക്ക്ണ് റിയ ആഹ് മഴപെഴ്തിപ്പ ഇന്നൊന്നും മയങ്ങനെ ചോർന്നിട്ടില്ലല്ലോ റിയെ
ആഹ്
തിന്റെ ഏട്ക്ക് കൊർച്ചെരൊന്ന് ഒഴിത്ണ്ടായിനി പിന്നെഅതേമാതി പിന്നിംപെയ്ത്ക്ക്ണ് ങ്കം ഇര്ട്ടാണ് റയാനെ
ആഹ്
രാത്രിയാവാനായാൽ ആയമാതിരിയാണ്
അതന്നെ ഇപ്പവ്ടെ ഇപ്പൊ അങ്ങനെവിടെള്ളെ ഒന്നാമതെയ് ഇച്ച്തോന്ന് ണേ ഈ ഇപ്പൊഞമ്മളമ്പടെ ട്ത്താണല്ലോ ഇപ്പോ വയനാടൊക്കെ ഇങ്ങനെയൊക്കായപ്പോ നല്ലശക്തമായ മഴമണ്ണ്ട് ച്ച്ല് പ്പഹ്ങ്ങള് വീഡിയോക്കെ നോക്കെണ്ടി ന്യൂസ് പാവം
ഉം ഞാൻകണ്ടിട്ടില്ല കണ്ടാനോക്കും പക്ഷെഞാനത് അർഞ്ഞിട്ടില്ല എന്തച്ചാല് ഒരുസ്റ്റാറ്റസ് ഇപ്പ ഇന്നലെകണ്ടു പക്ഷെഅത്ഞാൻ എന്നെത്തെണാവൊ ജാര്ച്ച് പാനിപ്പോ കൊർച്ച് തെരക്കായതോണ്ട് പ്പം യൂട്യൂബക്കൊന്നും പോവലേല്ല അറിയാനെയ് മറ്റെനോക്കല്ണ്ടായിനി ഇപ്പോരോ തെരക്കാവുമ്പോ പെട്ടെന്ന്മ്മൾ പണിതീർത്ത്ക്കാണ്ട് അയിമ്മക്ക്‌നോക്കും ഉം ഉം ഉം കണ്ടാപിന്നെങ്ങ് ക ണ്ടോണ്ട്ക്കും ചെയ്യും പറയാനേ
ആഹ്അതന്നെ ആണുമ്പപേടിയാണ് അമ്മക്ക് പട്ച്ച് ഞമ്മളൊവ് അമ്മളെപോലോരോ മനുഷ്യന്മാരാണല്ലോ ഇന്നക്ക്ന്ന് പറഞ്ഞാണ്ട്ജീവി ച്ച്ണോലും അങ്ങനെണല്ലോ ഓരോകാര്യങ്ങള്
അതന്നെ
അമ്മള് കുട്ടിയള്മക്കള് വീട് കുടുംബം പർഞ്ഞാണ്ടാണല്ലോ ഓരോ ജീവിതങ്ങള്
മ് മ് മ്
എന്താഉച്ചക്കത്തെസ്പെഷ്യലൊക്കെ
സ്പെഷ്യലായിട്ടൊന്നുല്ല മീൻണ്ട് ഏ ചക്കക്കുരുംമുരിങ്ങെ കറിവച്ചത്ണ്ട് ചോറ്ണ്ട് ഇങ്ങക്കൊ
ച്ച ഹ്‌ മുരിങ്ങെണ് മീൻപൊരി ക്കാന് മീൻമസാലപൊര്ട്ടിയെച്ച്ണ് ഞഹ് പൊരിക്കട്ടെ ബാങ്ക്കൊട്ത്ത് ആക്കം പോലൊക്കെങ്ങനെ കുളിയൊക്കെകഴിഞ്ഞ് ണ്
ആഹ്‌ മക്കളൊക്കെ പോയിണ്ടാവൂല്ലേ സ്കൂള് പോവോല്ലാരും
ഒരാളുണ്ട്ന്റെട്ത്ത് ചെറ് ത് ഒന് രണ്ടരായിട്ടൊള്ളു
രണ്ടര ആ ആ ശരി എത്രകുട്ടിയാള്ണ്ട് എത്ര കുട്ടിയാള്ണ്ട്?
ഇൻക്കഅഞ്ചാളാണ് പക്ഷേ ഹസ്ബന്റ് വരും അപ്പോ ചെറിയചെറിയ മക്കളാ വെല്ലിയേഎട്ടാംക്ലാസ്സിലാണ്
ആഹ്‌ വല്ല്യയമാറ്റങ്ങളൊന്നുംല്ലല്ലോ ഇന്റെ വെൽതെട്ടിലാണേ ന്റെവെൽതെട്ടില രണ്ടാ ത്തമൂന്നില് ചെറുത് എൽ കെ ജി ഇപ്രാവശ്യംചേർത്തതാണ്
അഹ്‌ശരി ചെറിയകുട്ടി അതരഒഴിക്കാരല്ലേ ചെറുത്
അതചെർത് അതചെർത്
ഉം
നിങ്ങൾത് ഓരോ വയസ്സൊക്കെ മാറ്റണ്ടാവുള്ളൂ അല്ലേ
ഒന്ന ഒന്നര ഒന്നേമക്കാല് വയസ്സിലൊക്കെ ഓരോരുത്തരും തമ്മിൽ തമ്മില് വ്യത്യാസം ത്തുള്ളൂ അല്ലാതെ ഇതില്ല അപ്പൊ പിന്നെ നിർത്തിം ചെയ്ത്ണേ
നിർത്തി ആ ശരി
രാത്രിത്തെ ഓപ്പറേഷന ആയിരുന്നു അപ്പൊ അങ്ങനെ നിർത്തും ചെയ്ത്
ആഹ് എനിക്ക് മൂന്നും അതേന്നി അതോണ്ട് പിന്നെ നിർത്തിയത് അറേ ഇനി പറ്റൂലന്നൊക്കെ പറഞ്ഞക്കണ്ടേ വേറെ എന്താ ഇങ്ങനെ പോണ് ഹസ്ബൻഡിന് എന്താ പണി
ഏ
ഹസ്ബൻഡറിന് എന്താ പണിയൊക്കുക
ഹസ്ബൻഡ് ഇവിടെ നാട്ടില് തന്നെയാണ് ഉം പണി അറിയാനെ ഈ വണ്ടിന്റെ കച്ചവടങ്ങളൊക്കെ അങ്ങനെ
ആ വണ്ടി കച്ചോടാ
ഉം വീട്ടിൽ നിങ്ങൾ ഒറ്റക്കണോ അല്ലേ ഉമ്മിം ഉപ്പിം ഒക്കെ ഉണ്ടോ
ആ തറവാടാണ് ഉമ്മ ഉണ്ട് കൂടെ
ആഹ്
ഉം ഉം നിങ്ങളെ എങ്ങനെ
ഞൻ ഒറ്റ വീടെ തന്നെയാണ്
ആ ആ
ഇമ്മയൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പല്യ ഇണ്ടായിനി ഒറ്റ വീട് തന്നെയാണ്
ആഹ് ആഹ് ഉം
പിന്നെ
പിന്നെ എന്താ പറയാ എട്ട ആ എട്ടാം ക്ലാസ്സില് എട്ടില എട്ടിലാണ് ഈ മയൊക്കെ ആവുമ്പോ ഓൽക്ക് തന്നെ സ്കൂൾ പോകാൻ മടിയാണ് പറിയാ ഞാൻ രാവിലെ പറ രാവിലെ എണീക്കുന്ന സമയത്ത് മയാനീ പറയും ഇന്ന് സ്കൂൽ ഇല്ലാ ഇന്ന് എത്താ റെഡ് അലർട്ട്ന്ന റിയും നോക്കുന്നില്ലാ പറയുന്നേ പോകം പിടിച്ചിക്കാണ്ടെ മഴ ആവമ്പൊ ഓൽക്കൊക്കെ ഭയങ്കര മടി മോന് മോന് വെലുത് മോന് ചെറുത് മോളും രണ്ടാമത്തെ മോനന്നെ
ആഹ് ഇന്റെ രണ്ട് വല്യ രണ്ട് മോളാ
മോളാ
രണ്ട് വല്യ വെല് എയ്റ്റിങ്ങൾ രണ്ടാളും മോളാ രണ്ടാമത്തെ ആർല്
ആറില് ആ
ആ മൂന്ന് മൂന്ന് പിന്നെ മൂന്നാമത്തെ മോനാണ് ഓന് രണ്ടില്
ഏ അവിടെ കൊറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ അടുക്ക് കൊറച്ച് മാറ്റണ്ട്ല്ലേ
ഗ്യാപ്പ് പറയാന് ഒ അത് ഒന്നേ മുക്കാല് രണ്ട് വയസായിപ്പോ ഉണ്ടായതാണ് അങ്ങനെ ഓൾക്ക് രണ്ട് വയസായ അതിന്റെ ശേഷ ഉണ്ടായതാണ് ഒന്നര ഉള്ളോലുണ്ട് ഓ ഓന്റെതായെ എൽ കെ ജിയിലാ
ഏ ഏ യു കെ ജി ചെറുത് രണ്ടരിലേ.
ആ ഹ്
ആ ഹ് ശെരി ആഹ
വ്യത്യാസം വരാഅത്രാഒള്ളൂ.
ആ ഹാ അതാണ് ഇപ്പ ഇന്റെ അനിയത്തിഇപ്പ പ്രസവിച്ചെട്ക്കാണേയ് ഇപ്പചെർദിന്- എത്താ വേറൊന്ന്ണ്ട് അയ്നൊ ന്നരയ്സ്സായ്ട്ടൊള്ളൂ പറയാനെ. ഇങ്ങത്ത്പ്പ എന്തക്കറിയോ ഇപ്പം നാപ്പയ് കഴിഞ്ഞിട്ടൊള്ളൂ ചെറ്തിന്റെയ് ഇപ്പം പ്രസവിച്ചെട്ക്കേ എന്തോര് എ വട്ട അത്ര ഇരട്ടകുട്ട്യേളെ അത്രേ കെതേടില്ല പറിയേ എന്നെച്ചാല് അത് ഒന്നും ഇബടെ ഒരാളൊർ നോക്കും ബോത്ത്‌ മറ്റൊര് നീ എത്താ ഒണരും. പിന്നെഓലെനോക്കലെ പയ് പെരെത്ത പണിട്‌ക്കാനൊന്നും നേരല്ല ഇപ്പത് തെണ്ണൂ റായ് അല്ല നാപ്പത് കൈഞ്ഞാണ്ട് വീട്ട്ന്ന് പൊയ് ക്ക്ണെ അതാണ് ക്ഷെ രണ്ടെര്ട്ട കുട്ട്യാളാവുമ്പോ പിന്നത്രല്ല്യ പറയാ എന്താച്ചല് രണ്ടും ആട കട് ടത്തി ഒറക്ക്യാപിന്നെ ഇത് ആഹ്